ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം
എന്തുണ്ട് വിശേഷം
സുഖമായിട്ടിരിക്ക്ണു അവിടെയോ
ഉം സുഖായിട്ടിരിക്ക്ണ്
എന്തെടുക്കായിര്ന്നു ആ പിന്നെ രാവിൽത്തേക്കൊക്കെ ആക്കി ചായക്കുടി കഴിഞ്ഞു
അതെ ല്ലേ വെറുതെ ഇരിക്കായിരുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങള് നോക്കി ഇങ്ങെനെ ഓരോരുത്തര് ഇങ്ങനെ വിളിച്ചൊണ്ടിരിക്കുവായിരുന്നു
ആഹ് ആഹ് വേറെ ജോലിക്കൊന്നും പോണില്ല
ഇല്ലില്ല ജോലിക്കൊന്നും പോവുന്നില്ല ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്നു രണ്ട് മക്കളുണ്ടവരുടെ കാര്യ ഒക്കെ നോക്കി ഇങ്ങനെ നിക്കുന്നു
രണ്ട് പേരും സ്കൂളിൽ പോയോ
ആഹ് രണ്ടു പേര് ഒരാളെ ഈ വർഷം ചേർത്ത് അപ്പം അങ്ങനെ പോ ആ എൽ കെ ജി പോയിട്ടു പോയി രണ്ടു പേരും
ആഹ് ആഹ് പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടിയപ്പോ എന്ത് പറഞ്ഞു ചെറിയ കൊച്ച്
ആഹ് ഫ്രണ്ട്സ് കിട്ടിയോന്ന് ചോയിച്ച് ഫ്രണ്ട്സിനെ കിട്ടിന്ന് പറഞ്ഞു അപ്പൊ ചോയിച്ച് ആ ഫ്രണ്ട്സിന്റെ പേരെന്തെന്ന് ചോയിച്ചപ്പോ അറിയത്തില്ലന്ന് പറഞ്ഞ്
ആഹ് രണ്ട് കൊറച്ച് ദിവസല്ലേ ആയിട്ടുള്ളൂ അടുത്താണോ പഠിക്ക്ണേ
ആഹ് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പോവേണ്ട ദൂരം അത്രേ ഉള്ളൂ
ആഹ് നടന്ന് പോവോ അപ്പൊ
ഇല്ല വണ്ടിക്ക് കൊണ്ടു വിടും വണ്ടിയു വീട്ടിലും ബൈക്കിന് കൊണ്ടു വിടും
ആഹ് ആഹ്
ഉം
പിന്നെ എന്തായിരുന്നു രാവിലെ ചായക്ക്
രാവിലെ ചായക്ക് ഇഡലിം ചമ്മന്തിക്കറിയായിരുന്നു
ആണോ ആഹ്
ഉം ഉം
ഇപ്പം വീട്ടില് വേറെ ആരും ഇല്ല
ഞങ്ങള് മാത്രേ ഉള്ളൂ ഞാന് ഹസ്ബൻഡും മക്കളും മാത്രേ ഉള്ളു
ആഹ് അപ്പൊ ഇപ്പൊ ഒറ്റക്കാണല്ലേ
ആഹ് അതെ അതെ അതെ
വേറെ ജോലിയൊക്കെ നോക്കണ്ടായോ
നോക്കുന്നുണ്ട്ന്ന് പൊറത്തോട്ട് പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്നു ഒന്നും ആയില്ല ഇപ്പൊ ഞാാനാണെങ്കി ചെറിയൊരു ട്രീറ്റ്മെന്റിലിങ്ങനെ പോയിക്കൊണ്ടിരിക്ക അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് ഒര് ആറു മാസത്തിനുള്ളിലൊന്ന് പോവേണ്ട കാര്യങ്ങളൊക്കെ പൊറത്തോട്ടൊന്ന് പോവാൻ വേണ്ടിയായിരുന്നു
ആഹ് നല്ല കാര്യം
നോക്കിക്കൊണ്ടിരിക്കുന്നു ഒന്നും ആയില്ല
ആഹ് ട്രൈ ചെയ്യ്
അതെ അതെ ഇപ്പം നോക്കിയാലല്ലേ അന്നേരെങ്കിലും പറ്റുള്ളൂ
അതെ അതെ ശരിയാ കൊറേ നാളെയാവും എല്ലാം റെഡിയായി വരുമ്പം തന്നെ
അതെ അതെ അതെ അതെ ഉം എന്നാ ചെയ്യുന്നെ പഠിക്കുവാണോ അതോ മാരീഡാണോ അതേലെ എന്നാ പഠിക്കുന്നേ
ഞാൻ പി ജി പഠിക്കുന്നു കഴിയാറായി
ആ എന്നാ എന്നാ ആക്കാന ആഗ്രഹിക്കുന്നേ
അങ്ങനെയൊന്ന് വെച്ചയിഞ്ഞാ അങ്ങനെയൊന്നുല്ല ഇപ്പാ നമുക്ക് ജോലി എല്ലാ എല്ലാത്തരം ജോലിക്കും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യും ട്ടുന്നതില് പോകാന്ന് വിചാരിക്കുന്നു
ആ ആ ഹ ഹ ഉം ഉം പിന്നെ പഠുത്തൊക്കെ എങ്ങനെ കൊഴപ്പല്ലാതെ പോന്നുണ്ടോ
ആഹ് പഠിക്കാനൊന്നും കൊഴപ്പേല്ല പ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല അതായത് പണ്ട് എന്റെ ഒരു പത്ത് ഞാൻ പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അയിന് സ്വന്തമായിട്ടൊന്നും എനിക്ക് ഫോൺ ഇണ്ടാർന്നില്ലല്ലോ വീട്ടുകാ അപ്പന് അമ്മക്കൊക്കെല്ലേ ഫോൺ ഉണ്ടാവുള്ളു ഇപ്പൊ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് പഠി ക്കാനും കാര്യങ്ങളൊക്കെ കുറച്ചൂടെ എളുപ്പാണ് വലിയ ബുദ്ധിമുട്ടില്ല
ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് പി ജിയും അങ്ങനെ വലിയ പാടൊന്നുഅല്ല പഠി ക്കാൻ കുഴപ്പൊന്നുണ്ടായില്ല അത്യാവിശ്യം മാർക്കൊക്കെണ്ട്
ആ ആ ആ ആഹ് അടുത്ത് തന്നെയാണോ കോളേജ് അതോ
അടുത്തല്ല ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ട്
ആഹ ഹാ പോയി വന്ന് പഠിക്കുവാണോ അതോ അവിടെ നി
അതെ അതെ ഞാൻ പോയി വന്നാ പഠിക്ക്ണത്
ആഹാ ഹാ ഉം ഉം പിന്നെ മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്
ഏയ്‌ ഇവടെ മഴയില്ലട്ടോ മൂന്നാല് ദിവസായിട്ട് മഴയില്ല വെയിലന്നെയാ
അതെല്ലേ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ഇന്ന് രാവിലെ ഒരു മഴ കിട്ടി പിന്നെ മഴയില്ല വെയിലായി
ആ ജൂൺ മാസത്തില് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ശെരിക്കും
ആഹ് അതെ അതെ അതെ അതെ അതെ അതെ ഇപ്പ ഇപ്പൊക്കെന്ന് പറഞ്ഞാൽ എന്ത ഒരു പ്രത്യേകത മഴക്കാലാന് തോന്ന ന്നെല്ലാ രണ്ട് മൂന്ന് ദൂസായി മഴ പെയ്യാത്തോണ്ടേയ്
ഉം രാത്രിആയാലും ചൂടൊക്കെ തന്നെണ്ട് ഇപ്പൊ മഴ പെയ്താ മതി ഉം പിന്നെ ഉച്ചക്ക് എന്താ ഫുഡ്ച്ചെ
ഉച്ചക്ക്ത്തേനെ ഏ ചോറ്ണ്ട് പ ഏ ഏ പിന്നെ തോരനുണ്ട്. പിന്നെ ഉം സാമ്പാറുണ്ട്, പിന്നെ മീനൊന്നും ഇല്ലായിന്ന്
ഉം ഉം ഉം ഇവിടെയും ഇത് മീനൊന്നുല്ല പച്ചക്കറിയാണ്
ആഹ് ആ ആ ഇപ്പൊ ട്രോളിങ് തുടങ്ങിയോണ്ട് മീന് ഇലെന്നും
ആഹ് ആ
ആടൊകെ
ഞങ്ങള് ക്ക് ഇവടെ മീൻ ഞങ്ങൾ തന്നെ വളർത്ത്ണ്ട് അപ്പൊ ഞങ്ങൾ അതീന്നാ ഞങ്ങള് എടുക്കാറ് പൊ ത്ത്നൊന്നും അങ്ങനെ മേടിക്കാറില്ല
ആണോ? അതെങ്ങനെയാ എങ്ങനെ അത് ചെയ്യ്നാതെങ്ങനെ വയല് വല്ലേ ഉണ്ടോ അതിനാത്ത് ഇങ്ങനെ ഇതാക്കണോ
അതൊരു ചെറിയൊരു സ്ഥ കൊറച്ച് സ്ഥലംള്ളൂ ആ സ്ഥലത്ത് ഏഹ് നമ്മള് മീന് കുഞ് കുഞ്ഞുങ്ങളൊക്കെ മേടിച്ചിട്ടിട്ട് കൊ ഒരു ചെറിയൊരു കൊളം പോലെ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് ട്ടത് വളർന്ന് കഴിയുമ്പോ നമ്മളെടുക്കും പിന്നെ അതിതന്നെ അത് കുഞ്ഞുങ്ങള് ഇങ്ങനെ ഇണ്ടായിക്കൊണ്ട് രിക്കും
ഹാ ഹാ
അപ്പ പിന്നെങ്ങനെ വെല്ല്യേ കാര്യയിട്ട് വെല്ല്യേ കെയറൊന്നും കൊടുക്കണോന്നില്ല
ആഹ്
തീറ്റൊക്കെ കൊടുക്കാറ്ണ്ട് എന്നാലും മൂന്നു നേരം ഒന്നും അങ്ങനെ കൊടുക്കില്ല അത്യാവശ്യം വലുതായിട്ടൊക്കെ കിട്ടും അപ്പോ നമ്മളത് ഇട്ക്കും കഴിക്കാൻ ഇട്ക്കും
ഏഹ് ഏഹ് ഏഹ് വിക്കോ അതോ വിക്കോ അതോ നിങ്ങടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാ
ഇല്ല വീട്ടിലെ ആവശ്യത്തിന് മാത്രേ എടുക്കാറുള്ളൂ
അതെല്ലേ ഉം ഉം ഉം ഉം അത് എങ്ങനെ തോന്നി അങ്ങനെ ഒരു പരിപാടി
അത് കുറെ വർഷങ്ങളായിട്ടുള്ളതാ
അതെലെ
ആഹ് എനിക്ക് തോന്നിയതല്ല വീ വീട്ടിലാ വീട്ടാർക്ക് തോന്നിയതാ
ആഹ് ആഹ് ആഹ് ആഹ് അല്ല അങ്ങൻത്തെന്ന നല്ല കാര്യന്ന് എന്താച്ചാ മീനൊക്കെ കിട്ടാ ചില സമയത്തൊക്കെ മീനൊക്കെ ഫയങ്കര വെലയല്ലേ?
ആഹ് വെലയുമാണ് പിന്നെ നല്ലൊരു മീന് കിട്ട്ണെ കിട്ടാനും നമുക്ക് എല്ലാം വിശ്വസിച്ച് ഇങ്ങനെ എടുക്കാനും പറ്റില്ലല്ലോ?
അതെ അതെ അതെ അതെ
അപ്പോ നമ്മള് തന്നെ വീട്ടില് വളർത്തുന്നതായിരിക്കും കൊർച്ചു കൂടി നല്ലത് നമ്മള് കൊടുക്ക്ണ ഭക്ഷണ ക്കെ തന്നെല്ലേ മീൻ എടുക്ക്ണോള്ളൂ നമക്ക് വിശ്വസിച്ച് കഴിക്കിം ചെയ്യാ
അതെ അതെ അതെ അതെ അതെ ഉം ഉം അതൊരു നല്ല കാര്യം തന്നെയാ ഉം
അവിടെ വീട്ടിലെന്തെങ്കിലും ഇതുപോലെ മൃഗങ്ങളെ വളർത്ത്ണ് ണ്ടോ?
ഇല്ല ഇല്ല ഇല്ല ഞങ്ങക്ക് ഒന്നു ഇല്ല ഞങ്ങക്ക് സ്ഥലും ഇല്ലേ
ആഹ്
ല്ലാത്തോണ്ട് നമ്മുക്കൊന്നു ഇല്ല നമുക്ക് വീടിരിക്കാനുള്ള അത്യാവശ്യം സ്ഥലം പിന്നെ ഒരു ചുറ്റും മിച്ചെറില് മിറ്റം മാത്രേ ഒള്ളൂ
പൂച്ച, പട്ടി, മീന് അങ്ങനെ എന്തെങ്കിലുക്കെ ഉണ്ടോ വേറെ
പൂച്ച, പട്ടി ഇതിനോടൊന്നും ആർക്കും താല്പര്യം ഇല്ല
ഇല്ലേ
ഉം പിന്നെ മീൻ വളർത്താൻ നമുക്ക് സ്ഥലമൊന്നുമില്ല അങ്ങനെ
ആഹ് ആഹ് പിള്ളേരുടെ ഇതിന് വേണ്ടിട്ട് ഒന്നും ചെയ്യില്ല അപ്പ പിള്ളേരൊക്കെ ചെറിയ പിള്ളേരൊക്കെ ആവുമാ എന്തെലൊക്കെ വേണം കിളികളെ വേണെന്നോ, പൂച്ചക്കുട്ടീനെ വേണന്നോ എന്നൊക്കെപ്പ ഇങ്ങനെ പറയല്ലോ
എന്തോ ഇവർക്ക് അങ്ങൻത്തെ അതിനോടൊന്നും അങ്ങനത്തെ വല്യൊരു ഒരു ക്റെസസ്‌ കണ്ടിട്ടില്ല
ആഹ്
ഉം അങ്ങനെ ഇതൊന്നും തോന്നില്ലന്ന് എന്നച്ചാല് ഞങ്ങളുടെ ഞങ്ങളെ സ്വ ര ഹസ്ബന്റിന്റെ വീട്ടിലു ഇല്ല എന്റെ വീട്ടിലു ഇല്ല ഞങ്ങള് താമസിക്
ഉണ്ടായിരിക്കും പിന്നെ അവര് അങ്ങനെ അധികം കണ്ടിട്ടോന്നും ഇണ്ടാവില്ല
പിന്നെ കോഴിയൊക്കെ വളർത്തണം എന്നൊക്കെ പറയാം പക്ഷെങ്കി നമുക്ക്പ്പം സ്ഥലമില്ലാത്ത ത്തോണ്ട് നമുക്ക് ഇങ്ങനെ പറ്റത്തില്ലല്ലോ ഉം പ്പ കോഴിയൊക്കെ ഇങ്ങനെ.
സ്ഥലം വേണം പിന്നെ അതിന്റെ സ്മെല്ലൊക്കെ ഇണ്ടല്ലോ.
ആഹ് അത് തന്നെ അപ്പൊ ഹസ്ബൻഡന്റെ വീട്ടില് കോഴിയുണ്ട് അ അപ്പൊ അങ്ങനെ കോഴിയെ കണ്ടിട്ട് അവർക്കരു താല്പര്യം ഉണ്ടായിരുന്നു മൂത്താക്ക്.
ആഹ്.
കോഴീനെ വളർത്തണം ന്നൊക്കെ പറയും എടക്ക് പറയും. പപ്പയോട് പറയും പപ്പ മ്മക്ക് കോഴിയെ വളർത്താന്നൊക്കെ പറയും പക്ഷെ. നമ്മക്ക് ഇപ്പം നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ.
ആഹ് ഇതുപോലെ ഇപ്പം എന്റെ ആന്റിമാരൊക്കെ ഇതുപോലെ കോഴികളൊക്കെ വളർത്തണ്ട്. അപ്പൊ അവര്. വീട്ടില് കോഴിനെ വളർത്തും അവരുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് എടുക്കും പൊറത്തേക്കും കൊടുക്കും.
ആഹഹ് ആഹ്.
ടെറസില് കോഴിനെ വളർത്തും.
അതെല്ലേ.
ഉം ടെറസില് ഒരു ഷീറ്റൊക്കെ കെട്ടീട്ട് അതിന് കട. ക്കാൻ പാകത്തിനുള്ള തീറ്റയും വെള്ളൊക്കെ വെച്ച്ടുക്കും. പൊറത്തേക്ക് അഴിച്ചൊന്നും വിടൂല.
അഹ ഹ ഹ മറ്റേ ആ പഞ്ചായത്തിന്ന് കിട്ടുന്ന കൂടിനകത്താ.
അല്ലല്ല അവര് അങ്ങനെ ചെയ്യുന്നല്ല അവര് തന്നെ ഇണ്ടാ
തൊറ തൊറന്ന് ആ ആ ഓ ഓ ശ്.
അതല്ല ഈ ബ്രോയിലർ കോഴികളില്ലേ. അതിന്റെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ കി ട്ടും അപ്പൊ അതിനെ കുഞ്ഞ്തിലെ വാങ്ങിച്ചിടും കൊറച്ച് മാസം കഴിയുമ്പോ അത് വലുതാകുമ്പോൾ കൊടുക്കും.
ആഹ് ഓ ശരി ശരി ശരി.
പിന്നെ അയിന്റെ മൊട്ട വേറെ നാടൻ കോഴിയുണ്ട് അതിന്റെ മുട്ടയും കൊടുക്കാലോ.
ആഹ് ആഹ് ഹ ഹ ആ.
അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഓപ്ഷന ആക്കെ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ. ആഹ് അതെ അതെ.
ഇപ്പം നമ്മളെങ്കിൽ ഇങ്ങനൊക്കെ സ്ഥലവില്ലാത്തടത്ത് വരുമ്പളെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവുല്ലോ. ഉ
വേറെ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരുന്നതാണോ.
ഞാന് ജോലി ഒന്നും ചെയ്തില്ല പഠിത്തം കഴിഞ്ഞ് വന്നതേ മാരീഡായി പിന്നെ.
ഓ എതുവരെ പഠിച്ചു.
അഹ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു പീ ന്നെ. ഏ എന്തുവ ഒരു ബൈബിൾ സ്കൂളിൽ പഠിച്ചായിരുന്നേ.
അഹ്
ആഹ് അപ്പൊ അവടന്ന് അത് കഴിഞ്ഞ്. അഹ് നാലു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അവടന്ന് എറങ്ങി. അങ്ങനെ. ആഹ് പിന്നെ ഞാൻ കാ ഇത് പഠിച്ചായിരുന്നു നമ്മുടെ അകൗണ്ടിങ്ങ് ഒക്കെ പഠിച്ചായിരുന്നു. പിന്നെ ജോലിക്കായ്ട്ട് പിന്നെ അങ്ങനെ ഒരു സാഹചര്യം കിട്ടില്ല ഇനി ജോലി ചെയ്യാണേ പിന്നെ വന്നപ്പോത്തേന്നെ അതിന്റെ ടച്ചൊക്കെ അങ്ങ് വിട്ട് ഇപ്പം ജി എസ് ടിം കാര്യങ്ങളൊക്കെ ചെയ്യ്ണോണ്ട് അന്നൊക്കെന്ന് പർഞ്ഞ ജി എസിം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇപ്പ എല്ലാം അങ്ങനെ ഇപ്പ വന്നത് ആഹ് അപ്പൊ അതുകൊണ്ട് ഇപ്പം അങ്ങനെ അയ്ന്റേതായിട്ട്ള്ള ജോലിക്കങ്ങെനൊന്നും പോയിട്ടില്ല.
അക്കൗണ്ടിംഗ് പഠിച്ച ആളാണെങ്കി ചെറിയ ഇപ്പൊ നമ്മള് ചെറിയ ഷോപ്പുകൾലൊക്കെ കിട്ടൊക്കെ ചെയ്യല്ലോ. ഏഹ് സൂപ്പർമാർക്കറ്റില് കിട്ടും അങ്ങനെയൊക്കെ കിട്ടും.
ഉം പിന്നെ പിള്ളേരൊക്കെ ആയ പിന്നെ പോക്ക് എങ്ങും പോയിട്ടില്ല. അവര്ടെ കാര്യം അവര്ടെ നോക്ക്ല്. അതന്നെ ഇനി ഇപ്ലാണ് ഒരാ മു ഇളയാള് ഇപ്ല ഈ സ് കൂളി പോവാൻ തൊടങ്ങി. ആഹ് അതുവരെന്നർഞ്ഞാ ജസ്റ്റ് അംഗൻവാടി പോവങ്കിലേ സമയം മൂന്ന്മണി. ക്ക്യാവുമ്പോം കൂട്ടിക്കൊണ്ട് വര്ണം ഏഹ് പത്ത് മണിയൊക്കെ ആവുമ്പോ വിടണം അങ്ങനെയൊക്കെയാണല്ലോ? അപ്പ അതുകൊണ്ടൊക്കെ ആണ്ട് എങ്ങും പോകാനൊന്നും ഇല്ലായിരുന്നു.
ആഹ് ശരി.
ഉം ഓക്കെ ശരിന്നാ വിളിക്കാം.
ആഹ് ശരിന്നാ ബൈ.
ഓക്കെ ബൈ